ആ എന്തൊക്കെയണ്ട് വിശേഷം
സുഖം തന്നെയാണ് എന്തൊക്കെയാ അവിടുത്ത വിശേഷം
എവിടെയും സുഖം തന്നെ കൊയ പ്പൊന്നുമല്ല മഴ ഉണ്ടോ
ഇല്ല ഇന്ന് നല്ല വെയിൽ അപ്പ രണ്ട ദിവസ
ഉ ഉ മായക്കാരാണ്ന്ന്‌ തോന്നലല്ലേ ഈ ടൈമിലൊക്കെ മഴ സമയം അറിയണില്ല
ഉ് അയിന് ഇപ്പ ഇനിയിപ്പൊ കൊറച്ചായും പൊക്ക് ഉം വെള്ളത്തിന് ബുദ്ധിമുട്ടല്ല തു ടങ്ങും കുറച്ച
ഉം അതാണ് ങ്ങക്ക് പിന്നെ അവിടെ പാടായത കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവൂലേ അല്ലെ
വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളെ കിണർ ചെറിയ കിണറാവണ്ടേ
ആ
മഴക്കാല ആവുമ്പോ ആഹ മഴക്കാല ആ ആവുമ്പോ നമുക്ക് കയ്യിലേ പോരാ മുക്കണ്ട ആവശ്യം ഒന്നും ഉണ്ടാവൂല്ല പക്ഷെ വേനൽക്കാലത്ത് പറ്റ റ്റിയൊരു കുയില് മാത്രമം ഒരുതുള്ളി ഉണ്ടാവും
ഉം ഉ പാടാവുമ്പോ എല്ലാരും പറയണേക്കെ അങ്ങനെ
ഇനി കിണറആഴേണ്ടെങ്കിലൊന്നും ആ കിണറ ആണ്ടെങ്കിൽ ഇല്ലേ താത്തിട്ടില്ല അത് ഇനി അടി ഇന്ന്ങ്ങനെ പഠിു പോതുകൊണ്ട് ഇ പ്രാവശ്യം വെള്ളൊക്കെ പറ്റിയ പണിക്കാര കൂടുന്ന് കാണിച്ച കൊടുക്കുകൊക്കെ ചെയ്തിുന്നു ആ സമയത്ത് നോലക്ക് പണിത്തരകാന്നവന്നില്ല
ഉ ആഹ ആ ടൈമിലൊന്ന് മഴ്തുല്ലേ വേനൽക്ക് ഉ നല്ല മഴ അതുകൊണ്ടേക്ക എല്ലാത്ത ഇപ്പൊ കാലാവസ്ഥൊക്കെ മാറി മറിയല്ലേ
ആ പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ഇങ്ങനെ നിന്നാല് കുറച്ച കഴിയുമ്പോക്ക് പറ്റ പറ്റ
ഉം നിങ്ങളവിടെ കൃഷിയൊക്കെ ചെയ്യലുണ്ടോ
ആഹ ഉണ്ട് ഇവിടെ ഇര് പാടം വാങ്ങിക്കണ്
ആ ശരി അപ്പം നിങ്ങൾക്ക് നല്ല വെള്ളം ആവശ്യക്കാാരില്ലേ
ആഹ് മാപ്പിളി മു ഞ്ഞ്യേ ഇപ്പൊ അവടെ സ്ഥലം വാങ്ങ്യോട്ഞ്ഞ്പ്പം കെണറാ കൊളം എന്തേലൊക്കെ കുത്തണം എന്ന് പറഞ്ഞ് നിക്കാണ് പഞ്ചായത്തിലൊക്കെ എഴുതികൊടുത്താൽ അങ്ങനോക്കെ കിട്ട്വോലൊ പാസ്സായിട്ട് കിട്ടോല്ലോ കൃഷി ആവശ്യത്തിനൊക്കയർഞ്ഞ് കാണ്ട് കൊടുത്താല് അപ്പൊ അങ്ങനെ കെര്തീക്ക്ണു
ഉം അത് ശെരി ആ എന്തൊക്കെ കൃഷി ചെയ്യല് അവടെ
ഇവടെ കാര്യായിട്ട് ഇപ്പൊ തെങ്ങും കവുങ്ങും ഒക്കെത്തെന്നെണ് തെങ്ങും കവുങ്ങും ണ്ട് പിന്നെ അതിന്റെടേല് ന്റെ മാ പത്തിരുപത് ജാതിന്റെ തൈ വെച്ചിക്ക്ണ്
ആ അയ്നൊക്കെ നല്ല വരുമാനം ണ്ടാവുല്ലോ ലെ ഓ അയ്നൊക്കെ നല്ല ടൈമാണല്ലോ
ട്ട് ഉം പിന്നെ ഒരു കൊല്ലായിട്ടുള്ളൂ വെച്ച്ട്ടേ മൂന്നാല് കൊല്ലം കജ്ജണ്ടേ നേരെ കായിച്ചണെങ്കി പിന്നെ റമ്പൂ മ്പൂട്ടാതൊക്കെണ്ട് റംബൂട്ടാൻ പിന്നെ കായ്ച്ച്ക്ക്ണ് അത് പിന്നെ മൂക്കലൊടങ്ങീക്ക്ണ് ഇപ്പം റംമ്പൂട്ടാന്റെ കാലല്ലേ അതപ്പങ്ങനെ ഇണ്ടായിക്ക്ണ്
ഉം അയ് ശെരി
അങ്ങനൊക്കെണ്ട് പിന്നെ മൂത്തച്ഛന് പോത്തിന്റതാണ്
ഏ ചെറിയ ചെറിയ കൃഷികളും അങ്ങനൊന്നും ചെയ്യല്ലേ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ണ്ടാക്ക
ആ അത് ഉമ്മ ണ്ടാക്കല്ണ്ട് അയ്ന്റെ ആളൊക്കെ മ്മേണ് മ്മാക്ക് എന്തേലും വിത്തെന്തേലും കിട്ട കിട്ടി കഴിഞ്ഞാ കൊട് ണ്ടാക്കണൊക്കെ ഭയങ്കര താണ് പയറായിട്ടും ആ പയറും മത്തനും പിന്നെ പടവലങ്ങിയും ചെ ട്ടങ്ങേ അങ്ങനെള്ള സാനങ്ങളൊക്കങ്ങനെ ണ്ടാ
ഉം ശെ വീട്ടാവശ്യത്തിന് ഇല്ലതൊക്കെ ഇങ്ങക്ക് ഇങ്ങളെ സ്ഥലത്ത് ന്നെന്നെ കിട്ട്ണ്ടാവുംല്ലേ
ആ കൊടുക്കാനുണ്ടായിന് പയർ ഇവടെ തായത്തൊരു ഒരു കൂട്ടരെ പിന്നെ പാ ട്ടം വാങ്ങിങ്ങാണ്ട് അയിലങ്ങനെ പാട്ടത്തിന് ഇട്ത്ത്ങ്ങാണ്ട് അങ്ങനെ ണ്ടാക്കീന്നു കൊറെ
അ ശരി ഉ അതിൽ നല്ല ലാഭമൊക്കെ കിട്ടിയോ
എവിടെ ആദ്യത്തെ രണ്ട് ഇതിലൊക്കെ നല്ല വില
ഉ ഉ അ ശരി നല്ല പച്ചക്കറ ആവുമ്പോ എല്ലാരും വാങ്ങും
ഉം ആഹ അ ഇവിടെ അതിന് പൈസൊക്കെ കൊടുക്ക ഒമ്മ ആ കാര്യമായിട്ടൊക്കെ നമ്മള കല്യാണങ്ങാട്ട് അങ്ങനെ വെറുതെ കൊണ്ടോ കൊടുക്കും ആ ഓല അവിടെ എന്തെും ണ്ടെങ്കി നമ്മക്ക പിെ നമ്മ പൈസക്ക ആായിട്ട് കണക്കാക്കൻ പറ്റൂല്ലോ അങ്ങണ്ടെിൽ പിന്നെ ഇപ്പ ഞങ്ങളൊക്കെ ഞങ്ങള ഒരാൾ കൂടി പോകുമ്പോൾ ഞങ്ങള്ൾ കൊണ്ടുപോകും
ഉ ഉ ആ അങ്ങനെ
തന്റെറേും ചീരന്റെറേ ഒക്കെ പാർത്തുണ്ടെങ്ക അങ്ങനെ അടുത്ത കൊണ്ട് പോകും
ആ ആഹ
കതിരി കറുവത്ത് ഭയങ്കരതാണ് അപ്പൊ കറുത്തിന്റെ തൈ്യ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് കറുവത്ത് ഉണ്ടാവുംന്ന നല്ലോണം
ആ വാങ്ങി വെച്ചതാ അതോടെ ഉണ്ടായതാ
വാങ്ങി വെച്ചിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ കൃഷിഭവന ഇവിടന്നൊക്കെ തയ്യ ചിലത് കിട്ട കിട്ടലുണ്ട് അതങ്ങനെ കൊടുന്ന് വെക്കും ആ കിട്ടും ആഹ അതങ്ങനെ കൊടുന്നോക്ക പിന്നെ നമ്മള് തിന്നാണ്ട ഞാാന ഇവി കല്യാണം കഴി വന്നേ മുതലുണ്ട് ഇവിടെ കറവത്തിന്റെ ഒരു മരം തന്നേലും ഇല്ലാതിരിക്കൂല്ല ആഹ അപ്പൊ പിന്നെ അയിന്റെ കൂര അങ്ങനെ ഇട്ട് ഇട്ടിട്ട് പിന്നെ എങ്ങനെുണ്ടാവും
ഉം പപ്പായൊ കാരഞ്ഞാൽ നല്ലൊരു പഴ ആണല്ലോ ആ നല്ല പഴന്നല്ല നമ്മളെ തൊലിക്കും നിറം വെക്കാനും നമ്മള ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണല്ലോ പപ്പായ
പക്ഷെ ഇതന്താറയാ കടയിൽ കൊണ്ട കൊടുത്താലൊന്നും ആും ൊരു കൃഷിയായിട്ട ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ നമ്മള ആവശ്യത്തിനന് നമുക്ക് ആവശ്യമല്ലർക്കും അങ്ങെ കൊടുക്കുകന്നല്ല അത് പൈസക്ക ഒന്ന ഇത് നമ്മള് കട കൊണ്ട കൊടുത്തതിന് വിലയല്ല ആഹ വാങ്ങുമ്പോ നല്ല വിലയാണ് ഇവിടെ പിന്നെ ആ ഇപ്പ മറ്റേ വററ്റി ഐറ്റം എന്ത പറഞ്ഞാ റെഡ് ലേഡിയ ഒക്കെണ്ട് പെ ഇ കടയൊെ ചോദിച്ചാൽ പോല ആാവുന്ന ആശ്യമല്ല
ഉ അ അത് നമ്മള് കടയിൽന്നൊക്കെ വാങ്ങുമ്പോ നല്ല വിലയുണ്ട അതിന്
ഉം ഞങ്ങൾ എന്നാള് പണ്ടിക്കട് പോയപ്പോ വില കിച്ച പറഞ്ഞ കിലോനന് തൊണ്ണൂറ്ുപയാണ് കാരണം
ആഹ ഉണ്ടേ ഇതന്ന് പറഞ്ഞാ അത്യാവശ്യം കാനംല്ല സാധനല്ല ഇപ്പൊ തൂക്കം ഉണ്ടാവും
രണ്ടും മൂന്നും കിലോ ഉണ്ടാവും പിന്നെ ഒരു അത് തൂക്ക കഴിഞ്ഞാൽ ഇവിടെപ്പോ മൂന്നും നാലും കിലോ ഉണ്ടാവും ചിലപ്പോ ഇപ്പൊ ചെറത് പറഞ്ഞിട്ട് ത ആ അവലക്ക് വേണ്ടല്ലോ പിന്നെപ്പോ ഇവിടെ ഉപ്പേരിയൊക്കൊനാണ്ട് മടു കുപ്പിച്ച് ഉപ്പേര് ഭയങ്കര വല ഇഷ്ടല്ലോ പഴു കണങ്ങി പിന്നെ അങ്ങനെ തീർന്നു എപ്പോഴും ഇതന്നെ ഉപ്പേരിയാക പറയും ആഹ അച്ചാർ ഇടല്ലുണ്ട്
ഉം ഉം ഉ
ക്കണേ അറിയുള്ളൂ കുട്ടികളൊെ രുത്തുന്നിട്ടേ പിന്നെപ്പ ഈ സുർുക്കല്ലേ സുർുക്കല്ലേ അപ്പൊ തോന പളല്ല തന്നെരുതി എപ്പഴൊന്നും അങ്ങനെ
ഉം ശെരി ആ അത ഉമ്മയാണ് ഉണ്ടല്ലേ ഇങ്ങളൊക്കെ ഇടുവോ
ആഹ് അത് ഞങ്ങളൊക്കെ ഇടും കറോത്തല്ലേ ഉമ്മ ഉ്മാന്റെ സ്പെഷ്യൽ അച്ചാറുകൾ വേറണ്ട് ചെമ്മീനും വാങ്ങി അങ്ങനെക്കെ അച്ചാറി ഇടും
അ ശെരി അങ്ങട്ട് അത് വിക്കലുണ്ടോ
ബുക്കൊന്നും ഇല്ല നമ്മള ആവശ്യത്തിന് എടുക്കാ പിന്നെ അത്തമാരുണ്ട് ല് പോുമ്പോഓക്ക് കൊടുത്തേക്കും കുട്ടികൾക്കെ എല്ലാവർക്ക ഇപ്പ അച്ചാറ
ഉം ഉം ആ ആ ഒരു ടൈമില് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടേക്കാാര്ല്ലേ
ഞാൻ തന്നെ നല്ലോണ്ണം കോരിടുത്തന്ന ഇനി ഇപ്പൊ പ്രഷർ കൊ കുറവാാണ് ാണ്ട് തലമ ഇന്ന ഊണ് വീണ് അപ്പ ഇപ്പോൊ തൽക്കാലത്തിനൊന്ന ഇങ്ങനെ തിന്നാതിരുന്നതോ
അ ശരി എനിക്കും ഭയങ്കര ഇഷ്ടാച്ചാറ ഞാൻ നല്ലോ കഴക്ക് വരൂക്കെ
ഉം വെറുംങ്ങച്ചാാരാണെങ്ക ഞാ നല്ലതന്നന്ന്മ്മീും മാങ്ങ കൂടി കൂട്ട എനിക്ക് വല ഇഷ്ടം ചെമ്മീന്റെ ചോയ വേറെങ്ങനെ എടുത്താറ എന്നാ ചെമ്മീന് വെറും ചെമ്മീന അ വ യും കിട്ടൂല ചെമ്മീ അപ്പൊ എനിക്കിഷ്ടമല്ല അപ്പൊ ഇപ്രാവശ്യ പാട ഒരു കുപ്പിയോട് ഇട്ടച്ചത്..
അത് ശരി അത് ശരി. ഇട്ട ഞാ ഏത് കെട്ടിയാലു
ആ
ഇന്ക് ഞാൻടണ വല്ല ഇഷ്ട്ടല്ല വേറെ ഇവിടന്നെങ്കിലും കിട്ടും അത് ചിലപ്പോ ഞാൻിട്ടാ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല.. പക്ഷെ എന്നാലും വേറെോടന കിട്ടുമ്പോ
ഉ ഇച്ചേ ഞൻ ഒന്നോ രണ്ടോ മാങ്ങോട്ടുംങ്ങണ്ടൊക്കെ ഞൻ തന്നെ അച്ചാോടും കോരിത്തിന്നും. അ എന്നാലും സാറല്ലാം ഇവിടെ മൂച്ചിയൊക്കെഇണ്ട് പക്ഷെ മാങ്ങൊക്കെ കുറവാ. ഇവിടെ അയലോക്കത്തണ്ട് ഉണ്ടേ കാഴ്ചന്നില്ല ശരിക്ക പിിലാവും പിന്നെ എന്താ പറയാ മുൂച്ചയൊക്കെ ഒപ്പം ത പക്ഷെ മൂച്ചി കാായ്ചണ ഇല്ല ആ പെട്ടെന്ന് കാായ്ചങ്ങാണ്ട്.
ആഹ അങ്ങനെ ഇപ്പ എല്ലായിടത്തും ഉണ്ട്ല്ലോ എല്ലായിടത്തും കാണ നിറച്ചു മാങ്ങതൂങ്ങി കാണത്.. ചിലപ്പോ അത് ആവശ്യ ഇല്ലാത്ത വീട്ടിലേയ്ക്കാരും. നമ്മക്ക് ആവശ്യം ഇണ്ടാവുമ്പോ നമ്മളെ വീട്ടിലത് ഇണ്ടാവൂല..
ഇല്ലാത്ത സാധനങ്ങളൊന്നും ഒരു മനുഷ്യന് കൊടുക്കൂല്ല കിളിയള്. ക്കിളിയള് കൊത്തിത്തുന്ന് പോയാല ഒരു മനുസ്യന് കൊടുക്കൂല. ചക്കയക്കെ എന്തോ ഒരു മധുരമുള്ള ചക്ക.. അോ എത്ര ആ പിിലാവാണെങ്കി ഇല കാണാതെകയ്ച്ചിക്ക്ന്..
ഉം അങ്ങനെുണ്ട് കാരണം അവിടെ ആർക്കും വേണ്ട ആർക്കും കൊടുക്കുംണ്ടാവില്ല.
ഹ് എന്നിട്ട്ത് മ്മള എടുത്ത പാടത്തൊക്കെചാട. ങ്ങണ്ട്. ഭയങ്കര ഉ മണാണ് പിന്നെ എന്താച്ചാല് വീടിന്റെ.. അടുത്തൊന്നല്ല അവിടക്ക്ങ്ങട്ട് പടത്തൊക്കെ ആകോണ്ട്...
ഉ അതുകൊണ്ട് കുഴപ്പില്ല അല്ലെങ്കിൽ വലിയ ശല്യം തന്നെണ് ഈ ചക്ക ചീഞ്ഞ ചാട്ന്നൊക്കെ പറഞ്ഞത്
ആ
ഇപ്പൊ അയിൻ ആരപ്പ പണ്ടത്തമാരി മുറ്റപ്പൊ ഒക്കെ മുറ്റം കട്ടട്ടിട്ട് മുറ്റത്തിന്റെ അടുത്ത് കൂടെ ഒന്ന് മരം വെക്കൂലല്ലോ. ഉം ഇവിടെ ഇെ മുറ്റൊന്നും കാട്ടിട്ടൊന്നുംല്ലട്ടോ രണ്ട് പുളിമരണ്ട്.
ഓ ഓ പുള്ളിമാരാണ് അത- ചെട്ട് കാര്യല്ലല്ലോ പിന്നെ അതേപോലെ തന്നെ ഉണ്ടാവു ചെയ്യും ഉ. വരുമ്പോ ഇവിടെ അടിച്ചോറേറ്റില്ലേ ചോച്ചും.
ആ ഞാൻപിന്നെ ദിവസം ഒന്നും അടിച്ച് വാര്ല്ല
അ ശരി ഉ ഞാൻ അടിച്ചോറും ചിലപ്പോ മായൊക്കെ.. ആടൈമിൽഞൻ അടിച്ചു വരുള്ളൂ.
ഞാാന് മഴയാണെങ്കി പിന്നെ ഏതായാലും അടിച്ചര നമ്മക്ക് നോക്കണ്ട അല്ലാത്തുമ്പോ തന്നെ.. ആ ചിലപ്പോ..... രണ്ട് ദിവം കടുമ്പോ ചിലപ്പോ നട്ടുച്ചയ്ക്കൊക്കെ അടിച്ചുരാ.. ഒന്നും സമയംണ്ടാല്ലേ ഈ ചേർക്കാൻ ഏഴര ആകു പോമ്പോൊക്ക് ചായും കടിയ ഓട്ടേക്കാരൻ
ആ ശരി. ഉം അങ്ങനെ ഉണ്ടാ ഉ ഉ എനിക്ക് പിന്നെ കാര്യയിട്ടളപ്പണി ന്മുറ്റടച്ച്ു വരുവാണി രാവിലെ... ചായഅതൊക്കെ മ്മുണ്ടാക്കി അപ്പ പിന്നെ കാര്യമായിട്ട് ഞാൻ വേഗം മുറ്റം അടിച്ച് വാരാൻ പോകും പിന്നെ മക്കള് നീച്ചും മക്കളെ കാര്യം നോക്കും. പറഞ്ഞ പോലെ സ്കൂള അങ്കണവാടി അങ്ങനെയൊക്കെ ആക്കും. അ അങ്ങനെ അങ്ങോട്ട് കഴ്യും ഇ ഓരോ ദിവസം കഴ്യാൻ പണിയൊന്നുമല്ല. എത്ര എളുപ്പം കൊണ്ടദിവസം കഴിയാ ഉ ആ സമയണ്ട പ്പൊന്നുല്ല സമേല്ല എല്ലാരും പറയും കുട്ടി കുട്ടിള് പോയാ ഫ്രീ അല്ലേ എവിടെ ഫ്രീ എത്ര എളുപ്പംകൊണ്ടസമയം കഴിയ ഉം അതാണ് പിന്നെ കൊണ്ടുവരാനും പോണം ഇനിക്ക് രണ്ടു പേര അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ പോണം
ആ ഞക്ക് പിന്നെ അതില്ല ഒരാള് ബസ്സിന് വരും പിന്നെമ്മമ്മണ് കൊണ്ടരാനൊക്കെ പോക മറ്റോ പിന്നെ ആ മറ്റോ പിന്നെ വീട്ടിൽ തന്നെ ഇമ്മ എല്ലാത്തുമ്പ റോട്ടക്ക്
ഉ ഉ അതൊക്കെ ഒരു പണിയാണ് ഒരു എത്രപ്പം കൊണ്ടാ സമയവുവാന്നോ നമ്മള് വിചാരിച്ച ഇവിടെ എരുത്തല്ലേ എരുത്തല്ലേ പക്ഷെ എന്നലും അത് ടൈമായി നിക്കുമ്പോ അങ്ങനെയാണ്
ആ രാവില അതേമാതിരി ഒരു ഓട്ട ആ ബസ് കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടാണ് ഒര് വേണീറ്റ് ഓലതൊന്നും കജ്ജുംല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ
ഉം
ഓൻ പോയാ പിന്നെ കൊറച്ചരഒയിവ
പിന്നെന്താ
വേറെലന്താ കൊഴപ്പൊന്നുമല്ല അങ്ങനെ പോണ്
ആ.. മഴൊന്നും പെയണില്ലാ തോന്നണല്ലേ നല്ല വെയിലപ്പൊ
ഏ തുണിയാള് ഓണങ്ങി കിട്ടും പക്ഷെ വെയിലിൻറത് വിരീച്ചാല മറ്റേ വെള്ളത്തിന്റെതാണ് ആലോചിച്ചാൻ വെജാത്ത്
പിന്നെന്താ
നിങ്ങൾക്ക് വെള്ളക്കെ ഉണ്ടാവല്ലണ്ടോ വെള്ളം വറ്റലുണ്ടോ
ആ പ്പ കുയപ്പല്ല
ആ അല്ലാ നല്ല വെയിലകുമ്പോ വ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവലണ്ടോ
പ്പറ്റും
ദൈനംലൈ വെള്ളം കൊയൽെവെള്ളന്നും ഇല്ലാത്തൊണ്ട് ഈ ഒരു കിണർ നെഉള്ളു പിന്നെ അയൽപക്കത്ത് നിന്ന് മോട്ടറൊച്ചടിച്ചണം
ഉം പിന്നെ എന്താ കുയപ്പൊന്നുല്ലല്ലോ ഉ ന്നാ ശരി വെച്ചളി